ഹലോ
ആഹ് കേൾക്കുന്നുണ്ട് എന്തുണ്ട് വിശേഷം സുഖായിട്ടിരിക്കുന്നു
ചായയെല്ലാം കുടിച്ചാ
ആഹ് ചായ കുടിച്ചു ഇപ്പം ചായ കുടിച്ചേയുള്ളൂ
ആഹ് എന്താ കടി
അവിടെ എങ്ങനെ സുഖായിരിക്കുന്നോ
ആഹ് ഇവിടെ സുഖുമാണടാ വെറുതെയിരിക്കുന്നു
മഴയുണ്ടോ
ഇന്ന് മഴയില്ല ഇന്നലെ നല്ല ഇടിയും മിന്നലും മഴയൊക്കെ ആയിരുന്നു
ഉം എന്തായിരുന്നു കാപ്പിക്ക് വൈകിട്ട്
ഇന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഗസ്റ്റ് ഗസ്റ്റ് വി വിരുന്ന് വിരുന്നാരുണ്ടാനു
ഓ ആഹ് മനസ്സിലായി
ആഹ് അപ്പൊ ഓർക്ക് സമുസ ഉണ്ണിയപ്പം മുട്ട പുഴുങ്ങി പൊരിച്ച് അപ്പൊ അങ്ങനെ കുറച്ച് ചായക്കടി ഉണ്ടാക്കിയിരുന്നു ആഹ് അതൊക്കെ കൊ
സമൂസക്ക്‌ ഉണ്ടാക്കാണോ ചെയ്തെ
അല്ല അല്ല സമൂസ ഉള്ളിയപം വാങ്ങി
മുട്ട പൊരിക്കുന്ന എങ്ങനെയാ പുഴുങ്ങി
മു പുഴുങ്ങിട്ട് ഞമ്മള് എണ്ണ ചൂടാക്കിട്ട് അയില് മുളകും മഞ്ഞളും ഉപ്പു ഇടും എന്നിട്ട് അയിലേക്ക് ഇട്ട് കൊടു ആഹ്
എന്നിട്ട്
എന്നിട്ട് ഞമ്മള് മുട്ട പുഴുങ്ങിയ മുട്ട അയിലേക്ക് ഇട്ട് കൊടുക്കും അപ്പൊ നല്ല ടേസ്റ്റ് അല്ലേ യാ അപ്പൊ അയിന്റെ മസാലയും നല്ല ടേസ്റ്റ് ആയിരി ക്കുലോ
ഓക്കെ ഓക്കെ ഉം ഞങ്ങളിവിടെ അങ്ങനെ പൊരിക്കാറില്ല നമ്മൾ കറിയൊക്കെ കറിക്കൊക്കെ നമ്മൾ മുട്ട പൊട്ടിച്ചിട്ട് സവാളയും അല്ല ചുവന്നുള്ളി പച്ചമുളകും ഉപ്പും എല്ലാം കൂടി അരിഞ്ഞിട്ടിട്ട് നമ്മള് മുട്ട നമ്മൾ മുട്ട പൊരിച്ചെടുക്കൂല്ലേ റൗണ്ട് ആക്കി അങ്ങനെ ചെയ്യും പിന്നെ ഇങ്ങനെ ഇടക്ക് ചെയ്യാറുണ്ട്
എങ്ങനെ മുട്ട പുഴുങ്ങി പൊരിക്ക ഇഷ്ടാണോ അങ്ങനെ കഴിക്കുന്നെ ഹലോ
ആഹ് പറഞ്ഞോ ഹലോ കേൾക്കാം
ആഹ് മുട്ട പുഴുങ്ങി പൊരിക്കുന്ന കഴിക്കാൻ ഇഷ്ടണോന്ന് ചോയിച്ചാ
മുട്ട പുഴുങ്ങി പൊരിക്കണ കഴിക്കാൻ ഇഷ്ടവാണ് അത് നമുക്ക് ചോറിനൊക്കെ പെട്ടെന്ന് കറിയില്ലെങ്കിൽ
ആഹ് പുഴുങ്ങിപ്പോരിക്കണോ ചെയ്യാ അപ്പൊ
നമ്മൾ പുഴുങ്ങി പൊരിക്കല്ല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ മു ട്ട പൊട്ടിച്ചിട്ട് നമ്മളെല്ലാം അരിഞ്ഞിട്ടിട്ട് നമ്മളൊന്ന് ശരിക്കും നല്ലവണ്ണം അടിച്ചെടുത്തിട്ട് റൗണ്ട് ആക്കി പൊരിച്ചെടുക്കും
ആഹ്
പുഴുങ്ങി പൊരിക്കാന്ന് പറഞ്ഞ അത് മസാ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പു ഇട്ടിട്ട് നമ്മൾ അത് ഇളക്കി എടുക്കുക അതാണ് ചെയ്യുന്നത്
ആഹ് ആഹ്
പുഴുങ്ങി പൊരിക്കാന്ന് പറഞ്ഞാ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്
അതെ അതെ അതെ മുട്ട ആദ്യം പുഴുങ്ങൂലേ വെള്ളം പതിപ്പിച്ചിട്ട് അയിലിട്ട് നല്ലോണം വേവിച്ചിട്ട്
ഉവ്വാ
ഏഹ്
ഉം മനസ്സിലായി
ആഹ് എന്നിട്ട് നമ്മൾ ആഹ് മുളകും മഞ്ഞളും ഉപ്പും എണ്ണേൽ ചൂടാക്കിയിട്ട് അയിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം അല്ലാണ്ട് ചെയ്യും മുട്ട വരിഞ്ഞിട്ട് അയില് മുട്ടയിലേക്ക് തന്നെ മുളകും മഞ്ഞളും ഉപ്പു ഇട്ടിട്ട് അങ്ങനെയും ചെയ്യും
ഓഹ് അത് നല്ല ടേസ്റ്റ് ആണോ
ആഹ് മറ്റു ജാതി ആക്കിയാ നല്ല ടേസ്റ്റ് അയിന്റെ മസാല ഉണ്ടാവുല്ലോ അത്ണ്ടാവും കഴിക്കാന് തൊട്ടക്കാന് പറയൂല്ലേ ശകല പോലെ ആ ചോറിന് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്
ഓഹ് അപ്പൊ രാവിലെ കാപ്പിക്ക്‌ എന്നായിരുന്നു
രാവിലെ ഉണ്ട് നമ്മള് ബിസ്കറ്റ് ബിസ്ക്കറ്റ് രാവിലത്തെ ചാ ബ്രേക്ക്ഫാസ്റ്റ് ആണോ ചോയിക്കുന്നെ ദോശയും ദോശയും ചെറുപയറിന്റെ കറിയോ
ഓ അതാണ് ഉണ്ടാക്കിയേ
ആ നിങ്ങൾക്ക് എന്തേനു
ഉ ഇങ്ങേര്ക്ക് ഞാനേ അപ്പുണ്ടാക്കി നീർ ദോശ പോലെ നീർ ദിശ
ആ അതന്നെ നീർ ദോശ തന്നെ നമ്മള് അരി അരച്ചിട്ടുള്ളല്ലേ പറയന്ന്
അത് അരിവച്ചിട്ട് ഞാൻ ഉണ്ടാക്കയിള്ള ഒരാൾ പറഞ്ഞന്ന് ഞാൻ ഉണ്ടാക്കിയതാ
ആ
പക്ഷേ ഇവിടെ ഞങ്ങൾ കൂടുതൽ ഉഴുന്ന് ദോശയാണ് കൂടുതല ഉപയോഗിക്കുന്നത്
ആ ആ ആ ആ പച്ചരി ഉഴുന്നും കൂടി അരച്ചി തലേന്ന് അരച്ച് വെച്ചിട്ട് പിറ്റേന്ന് ചുടുന്നത് അതാണോ
അത് തന്നെ തേച്ച ചോറൊക്കെ ചേർക്കും
ആഹ ഒഴുന്നും ചോറും പച്ചരിയും കൂട്ടി അരക്ക് തലേന്ന് തലേന്ന അരക്കുന്ന അല്ലേ
തലേന്ന് നമ്മൾ അരച്ച് എല്ലാം സെറ്റപ്പാക്കി വെച്ച് അപ്പൊ രാവിലെ ആകുമ്പോൾ നല്ല പൊങ്ങി വരും
ആ ആ മനസ്സിലായി മനസ്സിലായി ഓ
അതിലാണ് ഈ മസാല ദോശ അതൊക്കെ ചേർക്കും
ആ ആ ആ അതെ അതെ അതെ അതെ മസാല ദോശൊക്കെ ഉണ്ടാക്കുമോ രാവിലെ
സാധാ ദോശ ഉണ്ടാക്കാററ് മസാല ദോശയ്ക്ക് അതിനുവേണ്ടി ചട്ടിയൊക്കെ വേണ്ടേ
വലിയ ചേട്ടല്ലേ നമ്മള പത്തിരിക്കല്ല ഇല്ലേ ഗ്യാസ് മേലെ വെക്കുന്ന അതില് ആക്കൂലോ
അത്ര ക്ലിയർയിട്ട് വരാറില്ല ഞാൻ ചെയ്യുമ്പോൾ
ആണോ നമ്മൾ അതില് ചെയ്യും പത്തിരി കല്ല് പത്തിരിക്കല് ഉണ്ടാവുള്ളൂ ഗ്യാസ് പല് വെക്കുന്ന നോൺ സ്റ്റിക്കിന്റെ ആ വലുത്
റൗണ്ട് ഉള്ളത്
ആഹ വലിപ്പള്ള ഉണ്ടല്ലോ നല്ല വലിപ്പള്ള നൈസ് പത്തിരി ചൂടോ
പിന്നെ നൈസ് പത്തിരി ചൊടിൽ കുറവാണ്
ആണോ
ഇടിയപ്പോം ഉണ്ടാക്കും പുട്ടുണ്ടാക്കും ചപ്പാത്തി ദോശ ഇഡ്ലി അതൊക്കെ ഉണ്ടാക്കും
ആ എല്ലാം ഫുഡും ഉണ്ടാക്കോ സ്പെഷ്യൽ ഒക്കെ
എന്തോ
സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടാക്കുമെന്ന് ചോദിക്കാം
അത്യാവശ്യം നമ്മള് ചോറിൻ്റെ കറികൾ അങ്ങനെയൊക്കെ വയ്ക്കും അല്ലാതെ സ്പെഷ്യലായിട്ട് നമ്മൾ അങ്ങനെ പരീക്ഷ അങ്ങനെ പരീക്ഷിട്ടും തോന്നിട്ടില്ല ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ കറിയൊക്കെ വെച്ച് നോക്ക അങ്ങനെ ഉള്ളു
ആ
അവിടെ ചക്കയും മാങ്ങയും ഒക്കെ ഉണ്ടോ
ഓ
ഓ മാങ്ങ എന്ത് ചെയ്യണം അച്ചാർ ഇടും
അച്ചാറ് ഇപ്രാവശ്യം ഇട്ടില്ല പച്ച മാങ്ങ അച്ചാർ ഇടും പിന്നെ തൊറമാങ്ങ ഇണ്ടാക്കും. ഉപ്പിലിടും ഒക്കെ ചെയ്യും ഇപ്രാവശ്യം അങ്ങനൊന്നും ചെയ്തില്ല. ആ ചക്കയും ഉണ്ട് ചക്ക പുഴുങ്ങും ചക്ക വറു ക്കും എല്ലാം ഉണ്ട് അവിടെ ഉണ്ടോ ചക്കേ മാങ്ങേക്കെ?
ആഹ് ഇവിടെ ചക്ക ഇഷ്ടം പോലെയുണ്ട്.
ഉം
പക്ഷേ എല്ലാം മൂപ്പായില്ലെന്നേ
ആഹ്
ചെലത് മൂത്താലും നമ്മളിട്ട് നോക്കുമ്പോ പിഞ്ചായിരിക്കും.
അത് ശെരിയാ അപ്പൊ മഴക്കാലത്ത് ഇരിക്കൂല്ലേ?
ഇവിടെ മഴക്കാലത്താണ് ചക്കക്കോ മെയിനായിട്ട് വരുന്ന സംഭവം അതുകൊണ്ട് ചുമ്മാ ചാടി പോവ്വ ചെയ്യുന്നേ.
ആഹ് മഴക്കാലത്ത് ആകുമ്പോ നമുക്ക് കഴിക്കാനാവൂലല്ലോ ഭയങ്കര വെള്ളം ഇറങ്ങിയിട്ട് ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ പിന്നെ നറച്ചു ഈച്ചയുആണ് എല്ലാം കൂടി ജ് ആകെ
ത്തില്ല
ആഹ് ആത പറഞ്ഞത്. ഒട്ടും നമക്ക് റെഡി ആവൂല്ല മഴക്കാലത്തായാലെ ഭയങ്കര ബുദ്ധിമുട്ടാല്ലേ?
അതെ അതെ ഭയങ്കര ബുദ്ധിമുട്ട ഞങ്ങക്ക് ചക്കക്യൊക്കെ
ആഹ് കൂട്ടാനൊക്കെ വെക്കാൻ പറ്റും പഴുത്ത കഴിക്കാൻ പറ്റുള്ളായിരിക്കൂല്ലേ? ഒട്ടും മധുരം ഉണ്ടാവുലല്ലോ ആഹ് അതെന്നേ.
അങ്ങനയൊക്കെ വെയ്ക്കും.
ഇപ്പോഴും അപ്പൊ ഒറ്റയും മൂത്ത ഒന്നും കിട്ടിയില്ലേ?
എന്തോ?
എപ്പള് ചക്ക മൂത്ത ചക്ക ഒന്നും കിട്ടിട്ടില്ല.
മൂത്തത് വേറെ പല സ്ഥലത്തു നിന്നും കൊണ്ടെന്ന് ഞങ്ങള് കഴിച്ചു.
ആഹ് മാങ്ങ ഉണ്ടോ അവിടേ?
മാങ്ങ ഇഷ്ടം പോലെയിണ്ട്.
ആഹ് മാങ്ങച്ചാറ് ഉപ്പിലക്കെ ഇട്ടോ?
ഞാൻ അച്ചാറിട്ടേ ഇല്ല ഇത്തവണ ഇനി അച്ചാർ കഴിഞ്ഞ വർഷത്തെ ഉം ഉപ്പിലിട്ടതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുവ അത് കല്ല് പോലെ ഇരിക്കുവ.
ആഹ് അപ്പ അര് കൂട്ടൂല്ലേ?
പോവാതെ
ആഹ്.
കല്ല് പോലെ ഇരിക്കും അല അലത്ത് പോയെയില്ല.
എങ്ങനെ നിങ്ങള് ഇടല്?
നങ്ങള് കഴുകി വാരി ഉം നല്ലവണ്ണം ഏഹ് തിളപ്പിച്ചാറിയ വെള്ളം ഇല്ലേ? അതൊഴിച്ച് കല്ലുപ്പ് ഇട്ടങ്ങ് വയ്ക്കും.
ആഹ്.
മുഴുവൻ മാങ്ങ മുഴുവൻ മാങ്ങ.
ആഹ് ഫുള്ളായിട്ടിട്ട് തന്നെ
ആഹ് ഫുള്ളായിട്ടിട്ടത് അങ്ങനെ തന്നെ ഇരുപ്പുണ്ട് കല്ല് പോലെ ഇരിക്കുന്നു. ഒട്ടും അലത്ത് പോയില്ല.
ഉള്ളി പിന്ന ടേസ്റ്റ് ഇണ്ടോ?
ടെയ് ഉപ്പ് മാങ്ങടെ ടേസ്റ്റ് ഉണ്ട്ന്നമ്മ ഇവിടെ അങ്ങനെ പിള്ളേർ അങ്ങനൊന്നും കഴിക്കാറില്ല അതൊന്നും അവർക്ക് വലിയ ഇഷ് ട്ടല്ല ഇപ്പ പച്ച മാങ്ങ കിട്ടുന്നൊണ്ട് അതിനോട് താല്പര്യം കൊറഞ്ഞു അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ട്.
ആഹ് നമ്മളവിടെയക്കെ ഉപ്പിൽ വെച്ചാറൂട്ടാ പെട്ടെന്ന് തീരും ഇവിടെ ഉപ്പിൽ വെച്ചാരക്കെട്ടാ പെട്ടന്ന് തീരവും. ഭയങ്കര ഇഷ്ടവാണ് ഉപ്പില്ലിട്ട് വച്ചാ മാങ്ങച്ചാറി നമ്മളെ ഈ എള്ളെണ്ണല്ലേ?
ആഹ്
എള്ളെണ്ണ ചൂടാക്കിട്ട് അയില് ഇഞ്ചിയും വെളുത്തുള്ളിയും ന്ന് ജസ്റ്റ് പിന്നെ നല്ലോണ്ണം നൈസ് കട്ട് ചെയ്തിട്ട്
ഉം
നല്ലോണ്ണം വയറ്റിട്ട് പിന്നെ അച്ചാർ പൊടി കുറച്ച് ഉപ്പ് മുളക് പൊടിയിട്ട് നല്ലോണം വയറ്റും
ഓ ഉഹും
വേപ്പിലയിട്ട് മാങ്ങ ഒന്ന് ചൂടാവ ചൂടാവൂല അങ്ങനെ ജസ്റ്റ് ഉണ്ടാവുല്ലോ ചെറങ്ങനെ ഒന്ന് വയറ്റിയിടും വെള്ളം പിന്നെ ഒയിക്കുള്ളൂ
എ വെള്ളം തിളപ്പിച്ചാറിയ വെള്ളാണ് ഒഴിക്കുന്നേ
അല്ലല്ല അങ്ങനെയൊന്നുല്ലാ
ഉം
വെള്ളം പിന്നൊഴിക്കുക ചെയ്യാ വെള്ളവും സുർക്ക പിന്നാ സുർക്കയും വെള്ളവുംക്കെ പിന്നൊഴിക്കും ആദ്യം ഇങ്ങനെ തന്നെ നല്ലവണ്ണം ചൂട് താങ്ങിയതിന് ശേഷം ബൗളിലാക്കി വെക്കും ഒരു കുപ്പിയിലാക്കി വെച്ചിട്ട്
ഉം
പിന്നെയാണ് സുർക്ക ഒഴിച്ചു കൊടുക്കുക
വെള്ളം എപ്പ ചേർക്കും
അപ്പൊ വെള്ളവും ചെ അപ്പൊഞമ്മള് വേറൊരു ബൗളില് കുപ്പിലാക്കി വെക്കൂല്ലെ
ഉവ്വ
ആഹ് അപ്പ ആ സമയത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് ചെറിയൊരു നല്ല ടൈ റ്റായിരിക്കൂല്ല ഭയങ്കര ലൂസായിരിക്കൂല്ല ആ ഒരു കുറച്ച് സുറുക്കൊഴിക്കാനുള്ള ഇത് വെ ക്കണ്ടയ സുറുക്കകൂടിഒഴിച്ചാല് പിന്നെ ഭയങ്കര ലൂസായ് ഇല്ല അതാ പറഞ്ഞത് മാങ്ങ ഒന്ന് ചൂടാവുള്ളൂ ജസ്റ്റ് റ്റൊന്ന് ചൂടാവേയുള്ളൂ ആ മസാലേലൊന്നിട്ടൊന്ന് വയറ്റ്യെടുക്കും അങ്ങനെ നമ്മള് ജസ്റ്റ് ചെയ്യൂല്ലേ അത്രമാത്രം
ഉവ്വ ഉവ്വ
ഉം
പിന്നെ ഇന്നിപ്പോ ഇവിടെ മഴയുടെ ലക്ഷണം കണ്ടായിരുന്നു മഴയൊന്നും പെയ്തില്ല.
ആഹ് ഇവിടെയും അങ്ങന തന്നെ ഇന്നലെ നല്ല മഴയുണ്ടായി ഇടിയും മിന്നലും മഴയെല്ലായിട്ട് ഇന്നിപ്പോ മഴയൊന്നും കാണുന്നില്ല പക്ഷെ വെയിലൂല്ലട്ടോ
ഇന്നലെ ഇങ്ങോട് മഴയെ പെയ്തിട്ടില്ല
അതെയോ ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തു ഭയങ്കര ഇടിയും മിന്നലും മഴയെല്ലായിട്ട്
ഇവിടെ ഇപ്പൊ ചെറുതായിട്ട് ഞാനോർത്ത് പെയ്തു പോകുന്ന് വിചാരിച്ചു പക്ഷേ മഴേടെ ലക്ഷണൊന്നും കണ്ടില്ല എന്നാ ശരിയെന്നാ ഓക്കെ ഓക്കെ
ആഹ് ഓക്കെ ശരിയെന്ന